ആഹ കേക്കില്ലേ
ആഹ കേക്ക്ണ്ട് കേക്ക്ണ്ട്
ആഹ പറഞ്ഞൊ എന്താ വിശേഷൊക്കെ
നല്ലതന്നെ പിന്നെ ഓഹ ഭക്ഷണെക്കെ കയ്ച്ച്
ഇന്നപ്പം നേരത്തെ മഴയ്‌നെല്ലൊ ഇപ്പം മഴ പോയേക്കൂല്ലേ
ഇല്യ ഇവടെ മഴ ഇല്യ
ഏഹ മഴ പെയ്തീല്ലല്ലേ ആഹ ഇവടെ നേരത്തെ നല്ല മഴെയ്‌തിനി ഓ ഹ തിരുമ്പിയെ തൊക്കെ ഇട്ത്തച്ചി ഇപ്പൊതാ വെയ്ലർക്ക്യ്ണ് ഇപ്പം ഞാൻ പ്പൊക്കെ പുറത്തേക്കെടുതിട്ട് ഇതെന്നൊരു പണിയല്ലേ മയത്ത്
അയ് ശരി ഇവിടേക്ക് മഴഇല്ല പൊറത്തൊക്കെ നല്ല വെയ്ല്ണ്ട് ഞങ്ങളെ വീടിന്റെ മുറ്റത്തേക്ക് വെയില് കൊറവാ കാരണം മാവ്ള്ളതോണ്ടേ
ഉം ഉം
അപ്പം ഞാന് ആറിടണോ വേണ്ടേ ഇങ്ങനെ നിന്ന് നിന്ന് നിന്ന് പിന്നെ ഏതായാലും ഒക്കെ ആറിട്ട് അപ്പണ്ട് മഴ മൂടീണ്
ആ മൂടേപ്പളേക്കുംന്നാ അവടെ പെയ്ത്
ആയിരിക്ക്യും നല്ല മഴക്കാറുണ്ടേനു പിന്നെ ഞാൻ തന്നെ ഓടി ഇടത്തക്കണ്ടെ വേറെ ആരും ഇട്ത്തെക്കാല്ലല്ലോ അങ്ങനെ നോക്കിന്ന് നോക്കി നോക്കിന്ന് പിന്നെ വെയിലറച്ച് അപ്പം പിന്നെ എട്ത്തീല്ല
അഹ് ആഹ്
അതൊരു പണിയാണ് മിഷീല്ല്ട്ടതാണ് ഡ്രയറല്ട്ടതാണ് ന്നാലും ആ ഒന്നോ അതന്നെ
ന്നാലേ അയിൻ്റെ മണം സ്മെല്ലാണ്ട് പോവൊള്ളൂ കംഫോർട്ടിൽ ഇട്ടാലും ഉണ്ടാവും ന്നാലും ഒരു നെഞ്ഞര് ഒരു മണണ്ടാവല്ലോ
അതന്നെ ഒര് സുഖണ്ടാവും
വാക്കണെങ്കിൽ നമ്മള് വെയില് കൊണ്ട് ഒന്നുണങ്ങന്നെ വേണം
ആഹ് അൻക്ക് ആറിടാൻ സൗകര്യണ്ടോ ഉള്ളില്
ഓ ഇൻക്ക് മോള് റൂമൊക്കെ ഒയിവാണല്ലോ ഓ മോള് കൊലായിലിടാ റൂമിലിടാ ഡൈനിംഗ് ഹാളിലിടാ ഉം ഇൻക്ക് സ്ഥലണ്ട് ചിക്കാ സ്ഥലണ്ട് ഓ ഞാൻ പിന്നെ ഒണങ്ങും പിന്നെ ഞാൻ എന്താക്കുന്നറിയോ മഴ പെയ്ത കൊലായിന്റെ അവിടേക്ക് നല്ല വെയില് വരും അപ്പം കൊലായ് ഭാഗത്തേക്കാണ്ട് തൂക്കി അവിടെ ചിക്കും വാർപ്പിൻ്റെ മോള്ത്തെ കൊലായില്
അയ് ശരി
അപ്പം അവടിം സ്ഥലണ്ട് അപ്പം അവടന്നാണ്ട് ഒണങ്ങും ഓപ്പൺ ടാറസൂണ്ട്
ആഹ് അതെക്കെ ആവുമ്പോ ഒരു സുഖാ ആഹ് ഇങ്ങനൊക്കാകുമ്പ ഒരു സുഖാണെ
ഓ
ഇൻക്ക്യത് ഭയങ്കര പ്രയാസാ തിരുമ് മ്പ്യതൊണക്കാനും അല്ല മഴ ഇല്ലേ പിന്നെ അങ്ങനെ കാറ്റാണ്ട് ഒണങ്ങിക്കോളും
അതെ
മഴക്കാലായാലേ അകെ ഒരു ബുദ്ധിമുട്ടാ
അല്ല പിന്നെ ആഹ് അതെ ആഹ്
എന്തെയ്നീ
എന്താ ഭക്ഷണോ കഴിച്ചില്ലേ ഇന്ന് ബിരിയാണി എനി
ഓ ഇന്ന് ബിരിയാണിയ നെയ്ച്ചോറും പി
എഹ്
ബിരിയാണി അല്ല
എ ഹ് എഹ്
അതാണ് വാങ്ങിക്കൊണ്ടുവരണെങ്കിൽ ഞാൻ തന്നെ പോകണം കാക്ക വടെ ഇല്ലാത്തത്ൊണ്ട് ചിക്കൻ വാങ്ങാനും പോണം ആഹ് കൊറച്ചു ദൂരാ
ആഹ് അയ് ശരി അനക്ക്പിന്നെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ അല്ലേ
ഓ വണ്ടിള്ളത് പാരയാണ്
എ ഹി
എല്ലാത്തിനും പോണം എല്ലാത്തിനും പോണേ
ആ അതും സു... -
താണ് പ്രശ്നം മീൻ വാങ്ങണെങ്കി പോണം ചിക്കൻ വാങ്ങണെങ്കി പോണം ക്ക പോണം ട്യൂഷന്. അക്കാ പോണം ക്ക പണിയാണ് അല്ലല്ലേ ഉള്ളതൊണ്ട് പിന്നെ ആഹ് ആണ് ആണ് ആണ് അതന്നെ പിന്നെ ഇവിടെ റേഷൻ കടൽ ഒന്നും ഞാൻ പോവലന്നെ ഈ കാല വര പോയില്ല ഇപ്പൊ കഴിഞ്ഞ മാസം ഇവിടൊണ് ആഹെക്കെ കല്യാണം കഴിഞ്ഞ ഉടനെന്നെ മാറ്റിന്
ഹെ എന്റെതെരെ മാറ്റിയില്ല
അഹ് ശരി എന്നിട്ട് ക മാസം തീർന്നാ പിന്നെ കിട്ടൂലല്ലോ
ആഹ് മാസം കിട്ടൂല
ഇക്കാക്കാ ഇല്ല ആസമയത്ത് അപ്പൊ എന്നോട് പറഞ്ഞു ഈ ഒന്ന് പോവോ ചോയിച്ചു അങ്ങനെ ഞാൻ പോയി ആദ്യയിട്ട് അപ്പൊ അതും പാസായി ഇനിയിപ്പടക്കിടക്ക അങ്ങനെ ഇണ്ടാവും
അതെ ഹി ഹി ഒരു വട്ടം പോയി കണ്ടാല്ല്ലേ ഉ
അല്ലേൽ അങ്ങനത്തെ ഒരു ചിറ്റലും ഇക്ക് ഇണ്ടാവാലില്ല ഒക്കെ ഇക്കകായിക്കോളും
ഹ്
വരാൻ കയ്യാണ്ട് പത്ത് ദിവസം കഴിഞ്ഞൊക്കെ ചിലപ്പോ വരുള്ളു
ആഹ് അഹ്ശരി ഇപ്പൊ ചുരുക്കി പറഞ്ഞപ്പൊ ഫുള്ള് ചുമതല ഏന്റെ തലയിലാണ് വീട്ടക്ക് പോവാൻ കയില്ല
ഉം വീട്ടക്ക്ല്ലല്ലെ പോവാൻ കഴയില്ല അഴിന്നിപ്പന്നി നോക്കും വേണ്ട കൈയേനു മുമ്പത്തെ ഞാറാഴ്ച ഇപ്പന്റെ ആണ്ടേനു അയിന് പോയി പോന്ന്
എത്ര കൊല്ലം ആയി ഉപ്പ മരിച്ചിട്ട് മുപ്പത്തയോ ഇരുവോ കൊല്ലായി
ഉം
ഏ ഇരുപതല്ലായിക്കെ ഉള്ളൂല്ലേ ഇപ്പടുത്തക്കെ ഇരുപത്തഞ്ചായി ഉം
പുതിയാപ്ലന്റെ
ആഹ്
ആഹ്
ഇരുത്തി ആറാമത്താണ് ഇ ഇരുത്തഞ്ചച് ആ അതന്ന അതെനിക്ക് മനസ്സിലായി ഇരുപത്തഞ്ചാമത്താണ്നി ഇപ്പ വരുന്ന ഈ മുഹറം മുഹറംന്ന ഇരുപത്തെട്ട് കഴിഞ്ഞ്
ആഹ്ശരി ഇന്റെ ദുലൈജ പതിനെയിന്ന എന്റെപ്പ
ആഹ് ആഹ് ആഹ്
ഉം
അജ്ജി മാസത്തിലല്ലേ അതെ.
ഏതായാലും. എവിടെ പോയി മക്കളൊക്കെ?
മക്കൾ ഇത അവിടെ കളിക്ണ്ട്
ഏ ചോറ്ക്കെ കൊടുത്തോ?
ഓഹ് ഓല്ക്ക് ചോറ് വെക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല മാന്ത തേങ്ങാച്ച കറിയായി ക്ക അത് വേണ്ടാൻ പോലെ.
ഏ ആഹെന്തീ ഇവിടെ ഇഷ്ടാ തേങ്ങ അരച്ചാല്
ബീട്രൂട്ട് കുടിങ്ങാട്ട് കുറച്ച് കഴിച്ച് കാരണം ടീച്ചറ് പറഞ്ഞത് ബീട്രൂട്ട് കൂട്ടിയാ നല്ല വെൾ ക്കുന്ന്
അഹ്ശരി സൗര്യ ബോധണ്ട്ല്ലേ.
സൗന്ദര്യബോധല്ലടുടെ അഹ് കുട്ടി നാട്ടിൽ കുറച്ച് ചോറ് കഴിച്ചിട്ട്, പക്ഷേ പിന്നെ മാന്ത ക്കരി കൂട്ടീട്ട് അപ്പ ഒക്ക് അത്ര പോരാ. സ്വാ അഹ് സൗന്ദര്യം ഒക്ക് വേണ്ടാർന്ന് ബീട്രൂട്ട് സൗന്ദര്യം മതിന്ന് പറ
താ മീനൊക്കെ തേങ്ങ അരച്ചാല്.
ആഹ് അയിന് തേങ്ങ പൈസ കൊടുത്താങ്ങൽ എന്നും, തേങ്ങല്യ
തെങ്ങില്ല്യാ
തെങ്ങില്ല തെങ്ങ് അവടെ തറവാട് മൂക്കാൻ വേണ്ടിട്ട്ര് മൂർച്ചപ്പോ രണ്ണ്ട് തെങ്ങ് പോയി
അത് ശരി
അപ്പ തേങ്ങ എങ്ങനെയച്ച മുപൊർപ്പിയെ തേങ്ങ
ഇന്റെഅമ്മോ അപ്പൊ പിസ്കി പിസ്കി എർക്കണല്ലേ. എനിക്കൊക്കെ തേങ്ങല്ലേ ലാവിശ
ഇത്പ്പോ വെള്ളപ്പത്തിന് തേങ്ങ ഇല്ലഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ അപ്പൊ നോക്കുമ്പോ അന്ന് മൂന്നാല് തേങ്ങമ്മ കൊണ്ടുവന്ന പ്പം വെള്ളപ്പം ജോറക്കി ഉണ്ടാക്കി കഴി അപ്പ നോക്കു പച്ചേരി തീർന്ന്, പച്ചേരി തീർന്നപ്പം പിന്നെ പച്ചേരി കിട്ടിയക്കെ ഉപ്പോ തേങ്ങിയില്ല റേഷൻ പിടിയന്ന് പച്ചിരി കിട്ടി, റേഷൻ പീടിയേത്തേ പച്ചരി ആണലോ നന്നാവാ അയിനൊക്കെ?
ആഹ്
ഞാനതാണ് ഉപയോഗിക്കാ തോനിം
ആഹ് അത് ശരി ആഹ് തേങ്ങ വാങ്ങൽ ഒടുങ്ങിയാ ഭയങ്കര ബുദ്ധിമുട്ടാ.
വാങ്ങാൻ തൊടങ്ങിയ പിന്നെ അങ്ങനെ വാങ്ങിക്കൊണ്ട് നിക്കും
ഇവിടെ പിന്നെ തേങ്ങ ഒ ബുദ്ധിമുട്ടൊന്നുംഇല്ല ഉണ്ട് മൂന്നുതേങ്ങുണ്ട് മം തേങ്ങ കൊടുക്കല പിന്നെ ഉണകി ക്കാൻ സൗകര്യ ഇല്ല, അുകൊണ്ട് വിക്കഴിയാ
വെളിച്ചണ്ണ ആക്കാൻ നല്ലത വെളിച്ചെണ്ണന്റെ വില നോക്കുമ്പോ. പണ്ട് ഞാനിവിടെ എത്രോ വെളിച്ചണ്ണ ആക്കീന്ന് കാരണം വെളിച്ചെണ്ണ ആക്കിയ നമക്ക് നല്ല ഉപകാരാ കൊറേ വാങ്ങണ്ടല്ലോ
ഓല് ഉണ്ടാക്കല വെളിച്ചെണ്ണ ഉണ്ടാക്കല
ആഹ് ആഹ് ആ കൊറച്ച് മെനക്കടാണ് പക്ഷെ എന്നാല് നമക്ക് മെനക്കെട്ടന് കാര്യം ഉണ്ടല്ലോ
എത്താൻ കയ്യെങ്കില് ഒക്കെ സുഖടി എനിക്ക് അത് കഴൂല എവിടെങ്കിലൊക്കെ കൊണ്ടയിട്ട് ആക്കലും ഒരു ബുദ്ധിമുട്ടല്ലേ
ആഹ് അത് ബുദ്ധിമുട്ട എന്താ വെച്ചാല് തേങ്ങോട് ച ചിരട്ടോട് കൂടി അങ്ങോട് കൊണ്ടടക്കാൻ ആവൂലത്? ശരിക്കുംമ്മൾമ്മടെ വാർപ്പിന്റെ മോള് ഉണക്കുമ്പോൾ നമുക് അത് എടുത്ത് അവടെ എവിടേലും സൈഡിൽ വച്ച്. പിന്നെ രാവിലെ ഇട്ട് ചിക്കി പിന്നെ കൊട്ടെക്നും ഒക്കെ സുഖം ഇത് വേർ
എല്ലാത്തിനും ആ ബുദ്ധിമുട്ടാ ഒറ്റ പ്രാവശ്യം ഞാൻ വെളിച്ചെണ്ണ ആക്കി ഊടി ഇട്ട്ണ് ഓഹ്
ഏഹ്
ആവൂല ഇപ്പ ഭയങ്കര പ്രയാസം ഇപ്പ തന്ന ഇബ്ടാ പച്ചേരി കെയ്ഗി ഒണക്കലാ ഏഹ് അത് കൊറച്ച അങ്ങോട് കൊണ്ടെയിടണം നോക്കിയാ കാണാ ഈ കെണർണ്ടെ ഗ്രില്ലിന്റ മു മേല കൊണ്ടെയിട്ലാ അത്പ്പം മഴക്കായാല് ആഹ് മഴക്കായിട്ട് നല്ല ബുദ്ധിമുട്ടാ അപ്പെ പറഞ്ണ് ലാസ്റ്റ് ഈ പരിപാടി ഇല്ല്യ അമക്ക് വറപ്പിക്യന്ന്
ആഹ് അഹ് അല്ല പൊ അത് വെല് ചയ്ക്കൂല
ഉം ആദ്യൊക്കെ എനിക്ക് ഭയങ്കര ചൊവേയ്നി കല്യാണം കഴിഞ്ഞ സമയത്ത് ഇപ്പ അത് തിന്നണം ഇന്നാലേ ശരിയാവൊള്ളു
ഏഹ് അങ്ങനെ അയ് എല്ലരും പറിണെത് കേക്കാം അങ്ങനെ ഒൺക്കി ഇന്റാടെക്കെ അങ്ങനെ ഒണക്കലാണ് പക്ഷെ ഞാന് വ്ടെ എന്താ വെക്കലാന്നറിയോ ഇബടെ പുതിയാ പ്ലക്ക്‌ പറ്റൂല്ല ഞാന് കെയ്കി ഊറ്റി അപ്പ തന്നെ കൊട്ത്തേയ്ക്കും ന്നട്ട് അവട്ന്നോല് പൊടിച്ച് വർത്ത് തെര്ല്ലാ
ആഹ് അയ്‌ന് പൈസ കൂട്താണ്
പൈസ കൂട്തലാണ് അഞ്ച് കിലോന് നൂർപ്യ അല്ലേ
അഞ്ചിലോന് നൂറ് മതി ഏഹ് ഇബ ഇബടെ ന്നൂറല്ല ബടെ നൂറ്റി ഇര്പതാന്ന് തോന്ന്ണ് ണ്ട് ഉം അയ് കെയ്കി ഒണക്കുമ്പൊ അമ്മ്ള് പത്ത് കിലോന് പതിനഞ്ച് കിലോനൊക്കൊ കെയ്കി ഒണക്കും അപ്പ പിന്നെ പൊടിക്ക്യാൻള്ള പൈസ മാത്രം മതിയല്ലോ
ആഹ് അതെ
അഹ് ഇഞ്ഞിപ്പ അഞ്ച് കിലോനീച്ചെ അങ്ങനെ വർപ്പിക്കേണ്ടി വെരും
ആഹ്
അതാവുമ്പൊ മഴയാവ്മ്പൊ ബുദ്ധിമുട്ടില്ല്യ കെയ്കി അങ്ങട് ഊറ്റിട്ട് അപ്പാടെ ആണ്ട് കൊട്ത്ത് വിട്ടാ മതി
അതെ
ഗോതമ്പും അങ്ങൻതന്നെ ഞാൻ കെയ്കി ഒണക്കലാ
ഗോതമ്പ് പിന്നെ ഞാനങ്ങനെ ഒണക്കലില്ല്യാ ഗോതമ്പ് കോഴിക്കക്ക് കൊട്ക്കു ആഹ് അഹ് പൊടി വാങ്ങലാ ആട്ടപ്പൊടി കിട്ടൊല്ലോ
ആഹ് ആഹ് കോഴിമുട്ട ഇണ്ടാവൽണ്ട്
കോഴിമുട്ടാ ആഹ് പ്പം കൊറവാണ് ന്നാലും കൊഴപ്പല്ലാത്ത രീതിലങ്ങനെ പോവ്ണ്ട് കൊറവാണ് ന്നാലുപ്പൊ ഒക്കെ നായിം കൊണ്ടോയി തീർന്ന് ഇന്നലപ്പ പ്പ ഞാ ഒരു കൊഴീനെ വാങ്ങിക്ക്യാ
ഏഹ്
ഉം ന്ന് അഹ് കൂട്ട്ല്ണ്ട് അഹ് വെ എ എണങ്ങിയില്ല ഉം അഹ് ദേനെ ഈ വരണ്ട ഒക്കെ നായിടി ച്ച് തീർന്ന് അപ്പൊ കൊ പുതിയായപ്പോ ഒന്നിനെ അഞ്ഞൂറുപ്പ്യൊട്ത്ത് വാങ്യാ
അഹ് ഏഹ് അയ്ശരി ഇഞ് ആയി വെര്നം ല്ലേ
കൂട്ടിലിട്ടെച്ച്ക്ക്യാണ് അയ്നെ പൊർത്തക്ക് എർക്ക്യീല്ല പെട ക്കോഴി ആണ് പിന്നെ രണ്ടൂന്ന് പ്രാവശ്യം മുട്ട ഇട്ട്ക്ക്ണ് അർഞ്ഞ് അഹ് ഒന്നും തിന്നുല്ല്യേ അയ് കുട്ടിലിങ്ങനെ കുത്തനെ ന്ന്ക്ക്‌ണ്ട്
അയ് ശരി
ഉം കോഴിക്കളെ കൂട്ടിലെന്ന് എണങ്ങി വെരാന് കൊഴ്ക്കളെ തൊർക്കാം വെയ്യേ നായിങ്ങനെ വെന്ന് പുട്ച്
ആഹ് അഹ് ആഹ് ഞങ്ങക്ക് ഇവടെണ്ട് രണ്ടെണ്ണം കൂ ട്ടില് അയ്റ്റളെ ഒരഞ്ച് മിൻറ്റ് തൊർന്ന്ടും അപ്പാടെ കൂട്ടിലാക്കും അങ്ങനെ ഉം ഇപ്പൊ ഈ ന്റെട്ക്ക് ഇപ്പൊ അടവെച്ചീനി കോഴിനെ
ആഹ്
ച്ചിം വിരിഞ്ഞ്ല ഒക്ക കെട്ട്
അയ് ആയെന്തെ ചൂടത്തെ വെച്ചീനെത്
അല്ല ഈ ഇടി വെട്ടീലെ
ആഹ് ഇടിയെട്ടിയ വിരിയുല്ലാ
ആഹ് അതന്നെ ആ വെല്ല്യെ ഇടി വെട്ടിയപ്പോ
ഇടി വെട്ട്ണ സമയത്ത് വെക്കെര്ത്, അധികം ചൂട്ള്ള സമയത്ത് വെക്കെര്ത്, അധികം തണ്പ്പ്ള്ള സമയത്ത് വെക്കേര്ത്. ആഹ് അങ്ങനെ ഇടി പറ്റാതെക്കാൻള്ള ഒരു ഐഡിയ ഇണ്ട് അയ്ലൊരാണി വെച്ചാ മതി അടീല്.
ആ അയിന് ഓല് എന്തോ വെക്കൊക്കെ ചെയ്ത എന്തോ വെക്കൊക്കെ ചെയ്ത. ഇത് ഏ തായാ ലും വേണ്ടീ ല ഒറ്റൊന്നും വിരിഞ്ഞില്ല.
അങ്ങനെ ചെയ്യും ആണി വെക്കും ആഹ്. ഓ ന്നയിക്കോട്ടെ ആ ശരി ഉം.